ആഹ്‌ കേൾക്കാൻ പറ്റുന്നുണ്ട് ആഹ്
അതൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
സുഖായിട്ടിരിക്കുന്നു രാവിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞൊ?
കഴിച്ചു കഴിഞ്ഞു രാവിലെ പുട്ടും പഴോ കഴിച്ചു
ഉച്ചത്തേക്കുള്ളത് എല്ലാം ഉണ്ടാക്കിയോ?
ഇല്ല ചെയ്തോണ്ടിരിക്കുന്നെ ഓരോന്നോരോന്നായിട്ട് ഉച്ചക്കത്തേക്കെ റെഡിയായോ?
ആഹ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഡ്യൂട്ടിയാണല്ലോ
ഡ്രൂട്ടിയ കറക്റ്റ്
രാവിലെ കാപ്പി ഉണ്ടാക്കുന്നു കുട്ടികളുടെ കാര്യം നോക്കുന്നു അതെ പിന്നെ ചോറും കറി ഇതെല്ല ഞാൻ പാത്രം കഴുകുന്നു ഇതെല്ലാം നമു നമുക്കങ്ങ് തീർ കൽപ്പിച്ച് തന്നേക്കുന്നതാണല്ലോ ഇത്
അതാണ് അതോ അത് ചെയ്ത് താലും ചെയ്താലും തീരുവേ ഇല്ല
തീരുവേ ഇല്ല എത്ര തീർ അത് തന്നെ എത്ര തീർന്നാലും ചെലപ്പോ നമുക്ക് കുറ്റങ്ങളും കേൾക്കാം നമ്മളെ എത്ര നന്നായിട്ട് ചെയ്താ പോലും ആഹ്‌ ചെയ്ത വൃത്തിയായില്ല അതെല്ലാം അങ്ങനെക്കെ പറയുന്ന ചില അമ്മമാരും ഉണ്ടല്ലോ നമ്മുടെ കുടുംബം നമ്മുടെ ചുറ്റുവേ
തീർച്ചയായിട്ടും
എന്നാ പുരുഷന്മാര് ഇതൊന്നും അറിയോം വേണ്ട അവര് കൈ കഴുകിയിട്ട് അവിടങ്ങ് ഇരുന്നാൽ മാത്രം മതി കറക്റ്റ് അവരുടെ ഫ്രണ്ടിൽ നമ്മൾ ഭക്ഷണം കൊണ്ടേയ്
എഹ് ഉം വെച്ച് കൊടുക്കുന്നു അയ്യോ
പാത്രം സ്വന്തം പാത്രം കഴുകാത്ത ആണുങ്ങൾ വരെ കാണത്തില്ലേ എല്ലാരും അവിടെ
ല്ലോ അത്രയേ ഉള്ളു അത്രയേ ഉള്ളു ഇവിടെയൊക്കെ അത്രയേ ഉള്ളു
ഏഹ് ചില അഥവാ ആണുങ്ങൾ എടുത്തുകൊണ്ട് നമ്മള കഴുകുന്നത് കണ്ട അപ്പളെ അമ്മമാര് പഴയ അമ്മമാരൊക്കെയാണെ
ആഹ്‌ അമ്മമാരാ ആക്ച്വലി പെണ്ണുങ്ങള് തന്നെയാ ഇത് ആഹ്‌
അതെയ് പല ച പഴയ കാലത്തെയ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയല്ല നമ്മുടെ നുമ്പത്തെ തലമുറാന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് ഒരു ആ പഠിക്കാൻ പോകുന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിനോട് താല്പര്യംമില്ലാത്ത അമ്മമാരൊക്കെ ഒക്കെ ആണല്ലോ
ആയിരുന്നു ആഹ് അപ്പൊ അവർക്ക് വീ തന്നെയുമല്ല വീട്ടില് ആൾക്കാര് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ ഒരാണുങ്ങളും കൂടെ കേറി പണിയേണ്ട ആവശ്യല്ല പിന്നെ ആണുങ്ങള് പറമ്പിലും എല്ലാം പണിയാൻ പോകും വീട്ടിലെ വെളിയിലുള്ള ജോലി കഴിഞ്ഞു വന്നാ പറമ്പിലെ പണികള് അതെല്ലാം കൊണ്ട് അവരെ എപ്പോളും ബിസി ആയിരിക്കും അപ്പ പിന്നെ നമുക്കും തോന്നൂല്ല അവരെക്കൊണ്ട് പിന്നെ വേറെ ജോലിയും കൂടെ ചെയ്യിപ്പിക്കാൻ
ചെയ്യിപ്പിക്കാ പക്ഷെ അതൊരു എന്താ അവർക്കതൊരു മുതലാവോ ചെയ്തേ നമുക്ക് ഒന്ന് വയ്യാതെ കിടന്നാലും നമ്മളെ സഹായിക്കാൻ മനസ് അവർക്ക് തോന്നുകയില്ല ഇപ്പൊ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളെ നോക് ക്കുന്നത് ഇപ്പം നമ്മൾ എവിടേലും പോയിട്ട് വരുമ്പം പറയും നമ്മള് കുഞ്ഞുങ്ങളെ നോക്കാൻ പറഞ്ഞാല് അവർക്കത് നമ്മള് നോക്കുന്നവന് പകുതി പോലും അവര് ശ്രദ്ധിക്കോ നോക്കോയില്ല അവര്ക്ക് പറ്റത്തില്ല ഒരഞ്ചു മിനി ആഹ് ഒരു അഞ്ച് മിനിറ്റ് പോലും ആഹ് ഒരു കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കാന് അവരെക്കൊണ്ട് സാധിക്കുകയില്ല
സാധിക്കത്തില്ല ശരിയാ അത് എന്നാ നോ
ഇപ്പൊരു മാറ്റങ്ങൾ മാറണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിപ്പോ തുല്യ പങ്കാളിത്തം എല്ലാവര്ടേം നമ്മൾ പറയുന്നതല്ലേ
പറയുന്നതാ